ഹലോ
ആ എങ്ങനെ പോണ്
മഴായാക്കല്ലേ
ആ ആഹ്
ആഹ് പിന്നെന്താ ആ സ്കൂളിൽ പോയി ഒന്നാം ക്ലാസിലെ
സ്കൂൾ ഓപ്പണിംഗ് കഴിഞ്ഞു പോയപ്പോൾ എങ്ങനെയുണ്ട്
കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പഠിപ്പിക്കൽ തുടങ്ങിയിട്ടില്ല. അറിയില്ല എങ്ങനെയാണ്
സ്കൂൾ ഓപ്പണിംഗ് എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം ഒക്കെ നല്ലതായിരുന്നു
ആ കുഴപ്പമുണ്ടായില്ല പിന്നെ ഉച്ചവരെ ഉണ്ടായുള്ളൂ. ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നു ഓഹ്
ഇവിടേക്ക് വലിയ പരിപാടി ആയിട്ടില്ലന്നാലും അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു അടുത്ത ദിവസം ഒരു മണിക്കൂറേ ഉള്ളായിരുന്നു
മം മം പ്രൈവറ്റ് സ്കൂള് ല്ലൊക്കെ നല്ല പരിപാടിയായിട്ട നടത്താനിണ്ട്
ആ ആഹ്
മ്മ്
ആ ഇപ്പോമ് ല്ലാരും കണ്ടിട്ടില്ലേ ല്ലാരും പ്രൈവറ്റ് സ്കൂളിലാ കൊണ്ടാക്കുന്നത്. ന്നത് ഗവണ്മെന്റ് സ്കൂളിൽ ഇപ്പം പിള്ളാര്‌ വളരെ കൊറവാണല്ലേ
ആണ
ഇവിട മ്മ് ഇവട അടുത്ത ഉള്ള രണ്ടും ഗവണ്മെന്റ് സ്കൂളാ ഉള്ളത് മ്മ് കൊഴപ്പുല്ല ഒരു സ്കൂളില് കുട്ടികളുങ്ങനെ കുട്ടികള് നിറഞ്ഞോണ്ട് പറ്റണില്ല ന്ന് പറയേണ്
ആണല്ലേ? പക്ഷെ ഇപ്പ ഗവണ്മെന്റ് സ്കൂൾ സ്കൂളും പ്രൈവറ്റ് സ്കൂളിനെക്കാളും ഒരുപാട് നല്ല നിലാവര ത് അല്ലേ അങ്ങനെ ക ന്നോണ്ടല്ലേ പറഞ്ഞാലെല്ലാരും ഈ പ്രൈവറ്റ് സ്കൂള് ഉണ്ടാക്കി പൈസ കൊടുത്ത് വരപ്പിക്കുന്നഇരു ബേബിയാണല്ലേ
ആച്ചിന്ന ആൾ കാരിക്കോളി ഒരു ഇതില്ലേ... ഒരു വിചാരള്ളു ഈ പ്രൈവറ്റിൽ തന്നെ പഠിപ്പിക്കുമ്പ ഓൻ പഠിക്കുള്ളോ സ്കൂളിലെ സംശയങ്ങള്
ആ അതാണ്‌ മെയിൻ സത്യം എല്ലാരേം ഇത് ഈ ഗവണ്മെന്റ് സ്കൂളില് പഠിപ്പി പിന്നെ അവർക്ക് അത്രത്തോളം ഇത് കിട്ടുല്ല.. അച്ചടക്കം കിട്ടത്തില്ല അങ്ങനാത്തൊരിത് ഒരു വിചാരാണ്... അതിനാണെല്ലാരും മെയിനായി ങ്കൊണ്ടോയി പ്രൈവറ്റ് സ്കൂളില്ലെ അവൻ ആണെങ്കിൽ അവടെ ഭയങ്കര റൂൾസ്‌ വച്ചു പഠിപ്പിച്ച് ഭയങ്കരയിട്ട് പിള്ളേരെ അങ്ങ് പുസ്തകത്തിൽ ഒള്ളത് മാത്രം പഠിപ്പിച്ചെടുത്ത ന്നൊരു രീതിയാണല്ലേ
മ്മ്... ഇപ്പയാ ഞങ്ങളാസ്ക്കൂ സ്കൂളിലൊരു മീറ്റിങ് ഇ ല്ലേ അവിട ഒരു ഡോക്ടട മോളു പഠിക്കാനുണ്ട അപ്പ ഡോക്ടർന്ന്നിട്ട് ഇങ്ങിനെ മീറ്റിംഗ് നാട്തഈ
മ്മ്
ഗവണ്മെന്റ് ൽ പഠിക്കുമ്പള് കുറഞ്ഞ മ്മ് ന്തപറയാ ഇങ്ങന കഴിവൊള്ള ആൾക്കാരും കഴിവില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുല്ലോ പഠിക്കുന്ന ഉണ്ടാവു
അ ആ
അപ്പൊ ഇത് മറ്റുള്ള കുട്ടികൾ കണ്ട് പഠിക്കല്ലേ ഏറ്റവും താഴ്ന്ന ആൾക്കാർ എങ്ങനെ ഉയർന്ന ആൾക്കാർ എങ്ങനെ ആണ് എന്നൊക്ക അപ്പൊ ആ ഡോക്ടറും ഈ സ്കൂളിൽ തന്നെ ആണോ പഠിച്ചത്
ആ
ആ ഈ സ്കൂളിൽ പഠിച്ച് ഒരു ഡോക്ടർ ആയപ്പോൾ ഡോക്ടറെ മോളെയും ഈ സ്കൂളിൽ തന്നെ ചേർക്കണം എന്ന് വാശി ഇനി ഇവിടെ പഠിച്ച് ഞാൻ ഡോക്ടർ ആയി
ആ സത്യം ഗവണ്മെന്റ് സ്കൂളിൽ പഠിച്ച എത്രയോ പേര് അല്ലെ നല്ല നിലയിൽ ഈ പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളും അവർ വ ല്ല വല്ല രീതിയിൽ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു തലമുറ ഞാനുൾപ്പെടെ പറയേണ് നൻപ്പ ഇങ്ങളെല്ലരൊല്ലേ അങ്ങനെ മൾ പ്രൈവറ്റ് സ്കൂള്കളിലേക്ക് ക്ക് പിള്ളേരി ഇങ്ങനെ കൊണ്ടാ ക്യു ക്ക് ഇമ്മാതിരി രീതിയാണുള്ളത് ക്ക
ഇമ്മ്മ്
പിന്നെ നോക്കമ്പം എനിക്ക് തോന്നുന്നു മ്മ് ഗവണ്മെന്റ് സ്കൂളിൽ ഊ അതിന്റെതായ കൊറേ ആം നല്ല വശങ്ങളുണ്ട് അയിന്റെതായ കുറേ മ്മ് ചീത്ത വശങ്ങളുണ്ട് അതെ പോലെ തന്നെ ഈ പ്രൈവറ്റ് സ്കൂളിലും നല്ല വശങ്ങളുണ്ട് ചീത്ത വശങ്ങളുണ്ടല്ലേ
മ്മ് എ
ഉമ്മ്മ്മ്മ്
മിന്നേം അവടേ എത്ര കുട്ട്യാളിണ്ട്
ഒരു കുട്ടി ഗ്ഗ്ഗ്ഗ്ഗ്ഗ് ഗ്യ
ആണോ എത്രാം ക്ലാസില
എൽ. കെ. ജി
മ്മ്ന്നോ
ഉമ്മ്മ്മ്
ആ ഒന്നാം ക്ലാസ്സില് മോന്
ഒ ര് ഒരു കുട്ടിയാ ഒ
ട്ടാ ദ്യോ ത്തെ
ആ ആ അങ്ങനെയെപ്പം ഓരോ ഓരോ സ്കൂളുകളിലും അതിൻ്റേതായ പഠനരീ നീ യെല്ലയും വ്യത്യാസപ്പെട്ടിരിക്കും അ ദി പ്പം എ പ്രൈവെറ്റിലാക്കിയാലും ഗവൺമെൻ്റിലാക്കിയാലും പഠിക്കുന്ന കുട്ട്യാള് പടിക്യുല്ലെ
ആ ആ മ്മ് വിഭാനാ സ്‌കൂളി ബർട്ടോയോ ഒരോൾക്ക് അതിങ്ങന്ന നല്ല നെലേയി ലെത്തി പോയിറ്റിണ്ട് ഗ്ഉം ഡേക്ടറേ അങ്ങനെ പ പഠിക്കുന്ന കുട്ട്യാളളീം ഏ ഏത് സ്ക്കൂളിലൊണെങ്കിലും പഠിക്കും
മ് മ്മ് ഇന്നന്നെ ലോക പരിസ്ഥിതി ദിനല്ലേർന്നാ ഇന്ന് ജൂൺ അഞ് ഞ്ചലെ അപ്പൊ തന്നെ ഓഹ് എല്ലാ സ്കൂൾ കളിലും നമ്മളെ ചെടി നടന്നെയ്നെ ഒക്കെ പ്രോസ്ലാഹിപ്പിച്ചെക്കെ ചെയ്ത് അവ ഈ ഗവൺമെൻ്റ് സ്‌കൂൾ കളിലാണ് എനിക്ക് തോന്നുന്നത് കൂട്തെലും വല്ലൊരു പ്രോത്സാഹനം പോലെ ചെയ്തെത് ഞാ ഇപ്പ കണ്ടത്
കൊട്ക്കുന്ന് പറെൽ ഇണ്ടായി
ആ അതാണ് ഏ പ്രവൈറ്റ് സ്കൂൾ കളിൽ അത് എത്രത്തോളം നടക്കണംന്ന് എനിക്കറിയാൻ വയ്യ അതിപ്പ നമ്മ്ക്ക് എല്ലാ സോഷ്യൽ മീഡിയ വഴി കാണാലോ അപ്പ അതിൽ ഞാ ഇങ്ങനെ കണ്ടപ്പം കൂട് തെലും ഈ ഗവൺമെൻ്റ് സ്കൂളിലാണ് ഇതിനെ നല്ല രീതി ക്ക് പ്രോൽസാഹിപ്പിച്ചോണ്ടുള്ള ഇത് കാണു
ഉം ഉം ഉം ഇപ്പ കൊറേ മാറ്റങ്ങള് വരുത്തീറ്റ് ട്ട്ണ്ട്
ആഹ് ആഹ് അറിഞ്ഞോ?
ഇപ്പ സ്കൂളിലൊക്കെ കൊറെ മാറ്റങ്ങള് വരുത്തീട്ട്ണ്ട്
ആഹ് ആഹ്
പ്രൈവറ്റ് സ്‌ക്കൂള്പോ ലാക്കാ ഗവൺമെൻ്റ് സ്‌ക്കൂളൊക്കെയെ
ആഹ് ആഹ്
ഉം
സത്യാ നമ്മളക്കെ നമ്മളക്ക് ക്കെ പഠിച്ചാ ഗവൺമെൻ്റ് വിദ്യാലയങ്ങള് പോയി കണ്ടാ ഇപ്പം അമ്മക്കത് അറിയാൻ പറ്റാത്ത
ആഹ് പണ്ടൊക്ക് ക്കെ സ്കൂളിലൊക്കെ ഒരു ഓല മോളില് ഓല ഇട്ട്ട്ടായിരി ക്കും ഇപ്പാ സ്‌കൂള് ടൈലൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കിക്കല്ലേ
ആണോ ആ എല്ലാം എല്ലാ മേഖലേലും ഇപ്പം ഗവൺമെൻറ് സ്കൂളുകളാണെങ്കിൽ തന്നെ എല്ലാ ക്ലാ ഫാന് ടി വി ലൈറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലേ ഇപ്പോ
ഉം ഉം ഉം അവളുടെ എന്തൊക്കെ വാങ്ങി
ഉം സ്കൂള് തൊ തൊറക്കാൻ കൊറച്ച് കാര്യങ്ങളൊക്കെ ആ ആ സമയത്ത് ഒരു പാട് പർച്ചേസിങ്ങൊക്കെ ഉണ്ടായിരുന്നു ബാഗ് ബു ഈ പിന്നെ ബുക്ക്, പുസ്തകം, യൂണിഫോം അങ്ങനത്ത ഐറ്റംസ് എല്ലാം അവര് സ്കൂളീന്ന് തന്നെ തന്ന് ആ സ്കൂളീന്ന് അവര് തരു ന്നതേ വാങ്ങാറുള്ളൂ അങ്ങനെ ആയിരുന്നു ഉം
അയ്യായിരം ആറായിരം അങ്ങനെയൊക്കെ പൈസ കൊടുത്തിട്ടല്ലേ
ആ അങ്ങനെ ഒരു എമൗണ്ട് അവര് പറയും അപ്പ നമ്മ നമ്മക്കാകെ സത്യം പറ ഞ്ഞാൽ നമ്മക്ക് നല്ല നഷ്ടമാണ് അങ്ങന വാങ്ങുന്നതേ നമ്മക്ക് പൊറത്തിന്ന് വാങ്ങിക്കേണങ്കി അതിന്റെ പകുതി പോലും ആവത്തില്ല പക്ഷേ ഇവരെ സ്കൂളിന്റ നിയമം അനുസ തിരിച്ച് നമ്മളവര് പറയുന്ന സാനം അവരെ സ്കൂളിന്നന്ന വാങ്ങണം
ഉം
പിന്ന വാങ്ങിച്ചത് ആ ബാഗ് വാങ്ങിച്ച് ഒരു ലഞ്ച് ബാഗ് വാങ്ങിച്ച് ലഞ്ച് ബോക്സ് വാങ്ങിച്ച് വേറെ പിന്ന ഒന്നും വാങ്ങിച്ചില്ല ബാക്കി എല്ലാ അവര്ട സ്കൂളിന്നാണ് തന്നത്
ഉം
അവിടെങ്ങനെ
ഇവട നമ്മ വാങ്ങിക്കണെല്ലാം
ഒ ഓ ഓ
പിന്ന ടസ്റ്റ് ബുക്ക് സ്കൂളീന്ന് കിട്ടും ഒന്നാം ക്ലാസല്ലേ പ്പ ആ ടെസ്റ്റ് ബുക്ക്കള് ടെസ് സ്കൂളീന്ന് മാങ്ങണം
ആ ആ അപ്പ നല്ലൊരു പണിയായിരുന്നല്ലേ എല്ലാം കൊ വാങ്ങ
ആ ഇപ്പ എൽ കെ ജി യു കെ ജി മാത്രം ആ കുട്ട്യേൾക്ക് മാത്രം ബ്യാഗ്‌കള് കൊടുക്കണണ്ട്
ആ ആ ആ ആ നല്ല ബാഗ് കള് തന്നേല്ലേ കിട് ന്നെ
ആതിയില്ല ഇത് ഒന്നാംക്ലാസ് റ്റിലില്ലെ അപ്പൊ ആ പേരിലാ അവിടെ കണ്ടാ നമ്പി ആയിക്കോളും ന്തൊക്കെ
ആ ആ എങ്ങനെ സ്കൂള് ബസിൽ പോ ഓ അല്ലാതെ എങ്ങനെ പോകുന്നേ
അല്ലാ മയ്യാർ വണ്ടീൽ പ്രൈവറ്റ് ഇല്ലേ പോ
ബസിനാ പോണേ
ഇല്ല ട്രാവല്ലറ്
ഏഹ് ഏഹ് ഏഹ് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ കാലത്തൊക്കെ നമ്മളൊക്കെ നടന്നൊക്കെ പോ പോയിട്ടുണ്ടല്ലേ ഇപ്പം നമ്മള് കുട്ടികളെ നമ്മൾക്ക് അങ്ങനെ വിടാൻ നമ്മക്ക് പ റ്റത്തില്ല ഇപ്പോഴത്തെ
ആ ആ സരി തന്നെ ഇപ്പ അലോപ്പനി മുള്ളുല്ലല്ല
എന്താ
ഇപ്പ അലോപ്പന്നെന്ന് മുള്ളല്ല
ആ അതാണ് കുട്ടിനോ അ ത് വന്നോ
ആ അതാണ്
ഉം അതിനേക്കാളും നമ്മള് ബസിന് അത ഇതേപോലെ നമ്മള് വാഹനത്തിൽ വിടുമ്പോ നമ്മക്കൊരു സ എങ്കിൽ പോലും നമ്മക്ക് സമാധാനം കിട്ടത്തില്ലലേ എൻ എം പക്ഷെ ഇങ്ങനെ വിടുമ്പോ കുറച്ചും കൂടി നമ്മക്കൊരു സമാധാനം തോടെ ഇരിക്കാം
തേൻ തിന്ന് ഇമ്മാരി ഇരുന്നിട്ടും ഇല്ല
ഉം അതാണ്
ഉം
എങ്ങനെ ഫ്രൻ്റ്സ് ഒക്കെ പിന്നെ ശരി കേട്ടാ ഞാൻ വിളിക്കാവേ
ആക്കെ ആക്കെ